ഹലോ
എന്തൊക്കെ വർത്താനം കൊറെ ആയി വിളിക്കണം വിചാരിക്കുന്നു
നല്ല വർത്തന എവിടെ രണ്ടര വിവര ഇല്ലല്ലോ ഇ പോ
ഉ ഇവിടെ ഉണ്ട് കൊറെ തിരക്കിലായിന്ന ഭക്ഷണം കഴിച്ചു കിടന്നു കിടന്നപ്പോ ഇങ്ങന ആലോച്ചപ്പ ഇങ്ങനെ വിളിച്ചതാ
അഹ് ശരി
ഉം എന്തൊക്കെയ സുഖല്ലേ
ആഹ് സുഖം അങ്ങനെ പോണ്ഞാന ഒടടു പോ തിരക്കിലായി പോയി മോള സ്കൂള ചേർത്ത് പിന്നെ അതിന്റെ്യവിലായി പോയി പഠിക്കാനൊക്കെ ഭയങ്കര മടാണ് പോവാൻ തന്നെ മടിയാ അപ്പൊ അങ്ങനെ അങ്ങനെ
ഇപ്രാവശ്യാണോ ചേർത്തിയത്
ആഹ്പ്രാവശ്യംട ചെയീ
ആഹ് എന്റെ മൂത്ത ആടെ സ്കൂള് പോണണ്ട് അപ്പൊ അതിന്റെയൊക്ക ഒരു തിരക്കില് വെക്കേഷൻ ആവുമ്പോ ഒന്ന് സമാധാനണ്
ആഹ്
പിന്നെ ഒന്നിനന്നും സമയില്ല
അതാണേ രാവിലെ ഓരോ പറഞ്ഞക്കണ തിരക്കില് പിന്നെ വീ ജോലികള് കഴിഞ്ഞൽ വൈകുന്നേരംലൂര് വരുമ്പോ തന് അങ്ങനെ നമുക്കൊര ഒഴിവില്ലല്ലോ അതാണ് ഏഹ് എന്തൊക്കെ ഇപ്പൊ ഞാന് ഏഴ് മണിൂ ഇ വായിപ്പിക്കാനോ പഠിപ്പിക്കാനോ അപ്പൊ എഴുതാൻ വായിക്കാനൊക്കെ അങ്ങനെ വായിച്ചു പോയിക്കും
അതെ ഇവിടെ അങ്ങനെ തന്നെ പെൻസിലും പിടിച്ച് ബുക്കിൽ
ഇക്ക അതന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ടീച്ചറ് എന്താ ശരിും ഫുഡൊക്കെ ഇട്ട് എടുക്കും എനിക്ക് മാത്രം കിട്ടൂലോ അപ്പൊ എനിക്ക് വേണ്ടാ അത്രേള്ളൂ എന്നല്ല എഴുതുൂല
കൊഴപ്പില്ലാറ അവിടെ എത്രല്ല വല്ല എല്ലേ കുട്ടികള്
ഒരാള് യു കെ ജി ഒരാള് പോണില്ല
ആഹ് ശരി ഇവിടെ അങ്ങനെ തന്നെ എൽ കെ ജി ആണ് ഒരാള്, ചെറുതിന് ഒന്നര വയസ്സായിട്ടുള്ളു.
ആഹ്. അങ്ങനെ ഇവിടെ ചെറുതിന് മൂന്ന് നാല് രണ്ടാളും ഉറങ്ങി അതുകൊണ്ടല്ലേ. ഒരു സമാധാനത്തില് വിളിക്കാ വിചാരിച്ച്.
ആഹ് ശരി.
എല്ലാതെ കൈയ്യൂലാ.
ചെറുതിന്
ചെറുതിന് മൂന്നര.
ഏ അപ്പൊ അംഗനവാടിയിൽ ഒന്നാക്കിയില്ലേ?
അങ്കലവാടി പോണുണ്ട് ഇപ്പൊ രണ്ടു ദിവസായിട്ട് വിടണില്ല പല്ല് വേദനയാ.
ഏ അത് ശെരി.
ഉം അതുകൊണ്ട് രണ്ടീവസം ലീവാ.
ആഹ്.
ഓള്ളൊണ്ടിപ്പോ പകലും തന്നെ ഓനെ നോക്കിയിരിക്കണം അല്ലെങ്കിൽ എതിലേങ്കിലുലൊക്കെ ഇറങ്ങി പോവും അത്
ഇറങ്ങിപ്പോകൂലേ ഉം റോഡ് വക്കത്താണാണോ അപ്പോ വീട്.
ആഹ് റോഡിന്റെ സൈഡ്‌ തന്നെ ആണ് അടുത്തൊരു കടയുണ്ട്, അല്ലെങ്കിൽ ഒന്നു ഇല്ല . ഒറ്റക്ക് പോയി മുട്ടായിയെങ്കിലും വാങ്ങിക്കും.
ഉം ശ്രദ്ധിച്ചോണ്ട് ഈ റോഡിലൊക്കെ പോവുമ്പോ തന്നെ ഇറങ്ങി പോകുമ്പോ വണ്ടി ഇതൊക്കെ.
അതാണ് പേടിയാണ്.
ഉം.
ഇപ്പ പല്ലുവേദനായിട്ട് മുഠായി വാങ്ങി കൊടുക്കലുല്ല.
പല്ല് വേദന ഇല്ലെങ്കിലേ അത്ഭുതം ഉള്ളൂ വീടിന്റെ അടുത്ത് തന്നെ കട ഉണ്ടെങ്കില്.
പോവലില്ല അപ്പൊ പല്ലവേദനയായിട്ട് മിഠായി കൊണ്ടുവരുല്ലാ വീട്ടിക്ക് അപ്പൊ ഓന് ഒറ്റക്ക് പോയി മേടിച്ചു പോരും.
അയ്ശരി. എന്തുണ്ട് എന്താ അവസ്ഥ ഉണ്ട് മഴയൊക്കെ ഉണ്ടോ?
ആ ഇവിടെ മഴ തന്നെയാണ്.
ഇവിടിന്ന് നല്ല മഴയുണ്ട്.
ആണല്ലേ ഉം ഇവിടെ ഇന്ന് രാവിലെ തുടങ്ങിയതാ. ഇപ്പ പിന്നെ ഒന്ന് നിന്നിട്ടുണ്ട് തണുപ്പുണ്ട് നല്ലേ.
ആഹ് തണുപ്പുണ്ട് ഇവിടെ ഇന്നലേം ഇന്നൊക്കെ അങ്ങനെ തന്നെ നല്ല മഴയായിട്ട് പെയ്യല്ല പക്ഷെ മഴ അങ്ങട് തോരു ന്നില്ല.
ഉ ഉം അതന്നെ അവിടെ ചാറ്റ് ഇവിടെ ചാറ്റിലൊന്നല്ല മഴയായിട്ടന്നെ ഉണ്ട്.
ഇണ്ടില്ലേ.
ഉം നല്ല മഴ രാവിലെ തൊ ട്ടെ യേ മഴ സ്കൂളിക്ക് പോവാ സമയത്തൊക്കെ ഇന്ന് മഴ സ്കൂളിട്ട് വന്നപ്പോ മഴ.
മഴ തന്നെ ഇവിടെ രാവിലെ മഴയാന്ന് ഉണ്ടെങ്കി തന്നെ. ഇപ്പ ചോയിക്കും സ്കൂളുണ്ടോ? അവധിയൊന്നും ഇല്ലല്ലോ ഇന്ന് പോണോ അങ്ങനെ എണീക്കന്നെ. പോണോ മഴയല്ലേ പറയ്.
ആഹ് രാവിലെ ഒന്ന് എണീപ്പിച്ച് കിട്ടാനാണ് പാട് മഴ തണുപ്പാവുമ്പോ.
ആഹ് എങ്ങനെ പോവാല് സ്കൂൾ ബസ്സിനോ അതോ.
സ്കൂള് ബസ്സുണ്ട് സ്കൂള് കൊറച്ച് ദൂരം ഉണ്ട് കുറച്ച് പോണം ബസ് സ്സിന്.
അത് ശെരി.
ബസ്സിന് പോണത് ഇഷ്ടാ ബസ്സില് പാട്ടൊക്കെ വെച്ച് പോവല്ലേ.
ആഹ്.
കുഴപ്പല്ല
അപ്പഴ്‌ത്തേക്ക് ഉം പറഞ്ഞിട്ടും കാ നല്ല തണുപ്പൂല്ലാ ഇപ്പൊ മഴയാവുമോ
വലിയർക്കനെ മടി
അതെന്നെ ഞാൻ പറഞ്ഞത് ഞമ്മക്ക്ന്നെ മടിയാവൂ എന്ന് പല ഇക്കാനൊക്കെ ഇറങ്ങാനൊക്കെ ഇങ്ങനെ കൊറ നിന്ന നോക്കി വയത്തൂരണ്ടെങ്കിൽ കൊള്ളണ്ടല്ലോ വിചാരിച്ചി ഇന്നത് വെറത്തില്ലഞ ഇറങ്ങല്ലാതെ
ഉം കുട്ടി ഇറങ്ങി വന്നിട്ട്
ആഹ ഉറങ്ങേ ഒരാൾ ഉറങ്ങീന ഒരാളെ തൊട്ടിയിലിട്ട് ഇങ്ങനെ ആട്ടിയൊണ്ടി ചെറുതിെ മോള ഉറങ്ങി വലിയ മോള ഉറങ്ങി
ആഹ ആഹ ശെരില ഉറങ്ങാൻ കുറച്ച് പാടാ
ഉം അതന് എന്താ കൊറച്ച് ഒരു വൈകുന്നേരംക്കെ ആയപ്പോൊ ഉറങ്ങി നീക്കത്
ആഹ അതുകൊണ്ടാവൂലേ രാത്രി ഉറങ്ങാൻ വൈകണ്
ആഹ പിന്നെ ഇക്കാക്കാണെങ്കിൽ ഇന്ന് പന്തകള ഇല്ലേ അ കാണാനും പോയിക്കണ്
ആഹ നഞ്ഞി നോക്കണ്ടന്നു
ഉം നേര രണ്ട മൂന്ന് കളിയൊക്കെ ഇണ്ട് എന്നൊക്കെ പറഞ്ഞു പോയിഞ്ഞ
ആഹ മറ്റേ വീട്ടിലൊത്തക്കാപ്പ ഇവിടെ ഇണ്ട് പോവാ വന്നിട്ടുണ്ട്
ഏ വീട്ടിലറ്റക്കല്ല വീട്ടില് ഉമ്മിപ്പിണ്ട് പിന്നെ ഉപ്പാന്റെപ്പ ഉണ്ട്
പിന്നെ ഇളച്ചൻ ഇളച്ചിണ്ടായിനി ഓലിപ്പൊ കേൾക്ക പോയി മിനിയന്ന് പോയി
ആഹ ഇ ഒരൊക്കെ കിടന്നു
ആ് കിടന്നു കിടക്കാന് എല്ലാരും നേരത്തെ കിടന്നണ്ട് മഴയയല്ലേ
ഉം ഉ ആഹ മഴ
അപ്പ പിന്നൊക്കെ നേരത്തെ കടന്ന ആഹ് ഭക്ഷണംക്കെ കഴിച്ചു അവിടെ എന്താ ഭക്ഷണം എന്താ എന്താ പറയാ ചപ്പാത്തിയ ചോറ് അങ്ങനെ എന്താ
ചോറ് ചോറ് എായിരിക്കും അങ്ങനത്തെ പ്രശ്നൊന്നുമല്ല എല്ലാർക്കും ചോറാ മതി
മതിലേ ഇവിടെ പാക്ക് ഉപ്പപ്പാക്കൊക്കെ ചപ്പാത്തിയാണ് ഞങ്ങക്ക ചോറ്ന്നെ അയിക്കലേ
ഭയങ്കര പണല്ലേ രണ്ട് രണ്ട് രണ്ട് തരം
അതന്നെ രണ്ടു തരം വേണം ചോറ് പിന്നെ ഞാന് രാവിലെ വെക്കുമ്പോ തന്നെ അങ്ങനെ കൂട്ടി അത് കുറച്ച് വേവ് കുറച്ചിട്ട് അത്ന്നെ് മാറ്റിവെക്ക രാതരക കള്ള് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കും പത്തി ഉണ്ടാക്കണം അതാണ് ഈ പഠിപ്പിക്കട കൂടെ അയി കൂടെ ആവുമ്പളി നേരന്നിട്ട് തതിഞ്ഞ കിട്ടണല്ലോ ചാന ബുദ്ധിമുട്ടേെ ചപ്പാത്തി മാത്രം പററ ചപ്പാത്തി എന്തെങ്കിലുംക്ക ഒരു കറിയം വേണ്ടേ അത സാധാ ചോർക്കണ്ടാക്കണ കറികളൊന്നും പറ്റൂലല്ലോ അല്ല മുട്ടക്കാരോ മേൻ കറിയോ ആഹ് ഷുഗറും പ്രഷ വല്ല ഉണ്ട് രണ്ടാക്ക ഉണ്ട് രണ്ടും
രഞണ്ടിപ്പാന്ന് പറയുമ്പോ
എന്താ പറയാ ഉപ്പയണ്ട് ഉപ്പാണ്ട് ഉപ്പുണ്ട്
അങ്ങനെ
ഉം എമ്മമ്മല്ല ആഹ് ഹാളുണ്ട്
അതുകൊണ്ട് പേടിക്ക് തണക്ക് ഇഷ്ടംപലെ ആൾക്കാാര് ഇണ്ടാവല്ലോ
അണ്ട് ഉ തണക്ക ആളുകളൾ പേടിക്കാനൊന്നുമല്ല എന്റെ വീട്ടു പോവല്ല എന്നിട്ട്
വീട്ടിൽ പോവലുണ്ട് വീട്ടിലിപ്പോ രണ്ടു ദിവസം മുന്നൊന്ന് പോയി വന്നിട്ടു കുട്ടി അവിടെന്ന് വലിട്ട് ഒറ്റക്ക് പോയി നിൽക്കും അപ്പൊ പിന്നെ ഇന്നലെ ഇന്നലെ നോമ്മ വന്നത് ആഹ് രണ്ട്മൂന്നൂസം ലീവ് ഒഴിവാന്ന് അന്നപ്പൊ അയിന് അങ്ങനെ പോയി നിന്ന് ഇന്നലെ പോനെ കിട്ടിയത് സ്കൂളായില്ലേ ക്ലാസ് വല്ലാതെ കളഞ്ഞ്കഴിഞ്ഞാലേ പിന്നെ പഠിച്ചങ്ങട്ട് എത്തി കിട്ടാനരു പാടാ
അതാണ് പിന്നെ വീട്ടന്നാവുമ്പോരെ അവിടന്നൊക്കാവുമ്പ പഠിച്ചോളൂ ടീച്ചർമാരൊക്കെ പറഞ്ഞൊടുക്കുമ്പോ ഇവിടന്ന് അങ്ങനെ വീട്ടന്ന് ഞമ്മളെത്ര പറഞ്ഞെടുത്താല്ലും ശ്രദ്ധിക്കൂലല്ലോ ഉം
ന്ന് കിട്ടണങ്കില്ല പണിയണ്ടല്ലോ
അതന്നെ
നമ്മള് പറയുന്നോടത്തേക്ക് ഒന്നാവൂല ശ്ര-
കിട്ടൂല അതേപോലെ കിട്ടൂല അയ്നൊന്നു ഞമ്മള് ബുക്കൊക്കെണ്ട എടുത്താൽ ഓൾക്ക് ഒരുപാട് കഥകളുണ്ടാവും പറയാന് അങ്ങനെയെന്ന് ഇങ്ങനെയാർന്ന്ടി അല്ലെങ്കി ചോയിച്ചാ ഒന്നും മിണ്ടൂല
ഇരിക്കയാണെങ്കിൽ എയ്താതിങ്ങനെ ഇരിക്കണാണുമ്പ വേഗം ദേശ്യോം വരും.
ആഹ് നിക്കും അങ്ങനെ തന്നെയടി വേഗം ദേശ്യം വരുംങ്ങടി ഞാൻ ഇങ്ങനെ ക്ഷമിച്ച്നിക്കും കാരണം അടി അഥവാ അടി കെന്തേലും പറഞ്ഞോ ചെയ്താലേ എണീറ്റ് പോകേ പിന്നെ കിട്ടൂല ക്ഷമിച്ചിക്കല്ല
എല്ലാടത്തും അങ്ങനെത്തന്നെ ചിലപ്പോ കിട്ടും ചെയ്യുവാ അങ്ങെ ഇന്നലെ വന്നിട്ട് എഴുതാൻ പണ- ട്ടൊന്നും എഴുതണില്ല എന്നിട്ട് ഇന്ന് രാവിലെയാണ് ബാക്കിയുള്ള അത് എഴിതിക്കണത് സ്കൂൾ ബസ്സാണെങ്കി വരാനും സമയായി ആഹ് ബസ്സാണങ്കി വരാനും സമയമായി എന്നിട്ട് പെൻസിലും പിടിച്ചിന്റെ മൊത്തേക്കും നോക്കി ഇങ്ങനിരിക്ക ഒരു അക്ഷരെഴുതാതെ കൊറേ ഞാൻ ചോയിച്ച് എന്താ എയ്താത്തെ എയ്താതെ മിണ്ടണില്ല എയ്ത് അത് അതും എയ്തണില്ല ഒരുട്ടെഴുതി കാണിച്ചു കൊടു- അതേപോലെ എഴുത് അടിയിക്കാനോ അതും എഴ്തണില്ല അവസാനിക്ക് ദേഷ്യം വന്നൊന്ന് കിട്ടിയപ്പോ
ആഹ് എണി അയ്ശ- ശരി അപ്പൊ കൊടുക്കെണ്ടെ കൊടുത്താല്
അതെ കിട്ടണ്ട കിട്ടിയപ്പൊ ശരിയായി അത് കിട്ടാത്ത കൊണ്ടില്ല പ്രശ്നായ്നു
ഉം ചടിച്ചു കഴിഞ്ഞ പിന്നട് പാവം തോന്നു അതാണ്
ആഹ് എനിക എനിക്കപ്പളൊന്നും തോന്നൂല്ല രാത്രി കെടന്നൊറങ്ങമ്പള കാണുമ്പള
ഏഹ് ഞാനു ഇതേപോലെ അടിക്കാന അടി- കൂട്ടോ പക്ഷെപിന്നെനിക്ക് വേഗസങ്കടാവ് വേണ്ടില്ലനിനെ കണ്ണൊക്കെ നിറച്ചിങ്ങനെ മൊത്തേക്കോക്കിക്കുമ്പൊ ഒരു പാവം തോന്നും
ആണല്ലേ ഏടങ്ങേറക്കത്തെ
ശതി കിട്ടണ്ട പരിപാടി എടുക്കുള്ളൂ ഇവിടെ എന്താകാട്ടെ എനക്ക് ചെറുതനെ നല്ലോ വികൃതിയാട്ടോ അതിന് ചെന്ന് അടിക്ക നുളാ അതൊക്കെയ പരിപാടി ഇന്നെ രണ്ട കണക്കാല്ലെ അയിനെകൊണ്ട് പൊതുപ്പൊല്ലെക്കിട്ട്മൂടൂടി കാണമ്പെനിക്ക് ദേശ്യവരുമ്പ ഞാനലോ കൊടുക്കും പൊതപ്പൊക്കെട്ട് മൂടുമ്പോളൊ ശ്വാസം കിട്ടീല്ലെങ്കി ചെറുതല്ലേ അയ്ന് ഒന്നര വയസായിട്ട്- ട്ടുള്ളു ചെറ്തിന് എന്നിട്ടയിനെ പൊതപ്പൊല്ലിട്ട് മൂടിയേക്ക
വിടെ അങ്ങനെയൊക്കെതന്നെയ ചെറുതായന്നി തലെയണ പിടിച്ചിട്ട് മോത്ത് കൊണ്ടോയിട്ട്മർത്തുക ങ്ങനെ
ആഹ് അതന്നെ അങ്ങനെയക്കെ കാണിക്കുമ്പോ പിന്നെ കൊടുത്ത് ത്തിട്ടില്ലെങ്കിലെ പിന്നെ ഒരുക്ക ഒരു ഇതാവൂലേ
അതാണ് എന്നാലേ ഞാൻ നാളെ വിളിക്കണ്ടട്ടോ
ആഹ് ആയിക്കോട്ടെന്നാല് ആഹ് ശരി ശരി ആഹ